ഹലോ ആഹ് കേക്ക കേക്കാ
ഉം എന്ത്‌പറ്റി ഞാൻ ആദ്യം പറഞ്ഞപ്പം കേട്ടില്ലാന്ന് തോന്നുന്നു
ആണോ ചിലപ്പോ റേഞ്ചിന്റെ എന്തെങ്കലും ആരിക്കും
ആ അതെയോ ആ ആഹ് പിന്നെ ചായാക്കെ ആയോട വിളിച്ചില്ലേ
ചായ നാല് മണിക്ക് ഓപ്പൺ ആവുള്ളു ചായക്ക് ഇല്ല നമുക്ക് ടൈമിങ് തന്നിട്ടുണ്ട് അപ്പൊ ആ സമയം ആവുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നാൽ മതി
ആഹ് ആഹ് ആഹ്
വൈകുന്നേരം നാല് മണിയോടങ്ങി അഞ്ചേ മുക്കാല് വരെണ്ട് ചായ പിന്നെ രാത്രിൽത്തത് ഒരു ഏഴര ഒക്കെ ആവുമ്പോഴത്തേക്കും തുടങ്ങും
ആഹ് ചായ എന്നും ചായയാണോ അതോ കട്ടൻ ചായ
കട്ടനല്ല പാൽചായയും പാൽ കാപ്പിയും
ആഹ് ആഹ്
രണ്ടും ഉണ്ട് പക്ഷെ രണ്ടും വാട്ടവെള്ളം പോലെ ഇരിക്കണത്
കടി എന്ത് കടി ഉണ്ടെന്നാണോ പറഞ്ഞേ ഓക്കെ ഓർക്കുന്നില്ല ആഹ് ആഹ് എന്തുവരിക്കും വട അങ്ങനെയൊക്കെയാണോ
വടയില്ല ഇന്നലെ ഇന്നലെ മിനിയാന്ന്ന്തോ പരി പ്പ് വട കിട്ടിയായിരുന്നു പിന്നെ പഴംപൊരി ഉണ്ടാവും പിന്നെ ഇതുപോലെ ബിസ്കറ്റ്
ഉം -അതൊക്കെ ഓക്കെയാണോ
ആ പഴമ്പൊരിയും പരിപ്പടൊന്നും വലിയ കൊഴപ്പമില്ല ബിസ്കറ്റ് ഒന്നും കൊഴപ്പില്ല പിന്നെ ഇവരുടെ മറ്റേ പാസ്ത അങ്ങനെ ഓരോരോ കുന്തം തരും അതൊന്നും നമുക്ക് ഇഷ്ടാവൂല
ഓ ഈ പരിപ്പടയും ഈ പരിപ്പുടെ വ എ എത്തയ്ക്കപ്പോ ഒക്കെ അവർ തന്നെ ചെയ്യുന്നല്ലേ അവിടെ
ആഹ് അവര്ന്നെ ഉണ്ടാക്കണതാ
ആഹ് ബിസ്ക്കറ്റ് ഒക്കെ പുറത്തുന്നും മേടിക്കിണാ
ആഹ് ബിസ്കറ്റ് പുറുനിന്ന് മേടിക്കും പിന്നെ ക്രീം ബൻ ഉണ്ടാവാറുണ്ട് അതൊക്കെ പുറത്തുന്ന് മേടിക്കും പിന്നെ കപ്പ്‌ക്കേക്ക് ആ അത് ക്കുഴപ്പല്ല ചായേടത് പിന്നെ ഒരുവിധം കുഴപ്പല്ല പിന്നെ പാസ്ത നൂഡിൽസ് പോലത്തെ സാധന ഒക്കെ ഉണ്ടാ അതൊന്നും നമുക്ക് പറ്റൂല
ആ അതവരുടെ മസാലയൊന്നും നമ്മുക്ക് ഓക്കെ ആയിരിക്കത്തില്ല അതാണ് അതൊക്കെ മേടിച്ച് കഴിഞ്ഞാ നിങ്ങൾക്ക് തന്നെ ഉച്ചക്കൊക്കെ ആയാലും ഉണ്ടാക്കി കഴിക്കാല്ലോ.
കഴിക്കാ എടക്ക് അങ്ങനെ ചെയ്യും ഞങ്ങള്
ഉം ഉം നാട്ടിലൊക്കെ വരുമ്പോ ഇവിടന്നൊക്കെ മേടിച്ചുകൊണ്ടൊക്കും. പോണം അല്ലെങ്കിൽ ഉ
പിന്നെ എപ്പോഴും പുറത്തിന്ന് കഴിച്ചാലും ഈ മാഗി പോലത്തെ സാധനങ്ങൾ കഴിച്ചാലും പറ്റൂലല്ലോന്ന് ഓർത്ത് കഴിക്കൂല്ല.
അതൊന്ന് ഓർത്താ ശരിയാ പിന്നെ ഫുഡ് ഇപ്പം ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഒന്നി അവര് നല്ല ഫുഡ് ഉണ്ടാക്കി തരണം അല്ലേ അപ്പ പിന്നെല്ലെ നമ്മ അതിനുള്ളരു ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതില്ലാത്ത. പക്ഷം ഇതൊക്കെങ്കിലും കഴിക്കണ്ടേ.
ആ പിന്നെ ഞങ്ങള് കോണൊക്കെ വാങ്ങിച്ചിട്ട് പുഴുങ്ങി കഴിക്കും.
കോൺ.
മറ്റേ സ്വീറ്റ് കോൺ ഇല്ലേ ചോളം.
ആ ആഹ ആഹ് ആ
അതൊക്കെ വാങ്ങിച്ചിട്ട് പുഴുങ്ങിയൊക്കെ കഴിക്കും.
ആ ആ ഹ. ആ അതില് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി, നല്ല ടേസ്റ്റിയാർന്നു ഇച്ചിരി കുരുമുക്, മുളക് പൊടി ഒക്കെ. ഓക്കെ അങ്ങനെ ഇല്ലേ ഉണ്ടാക്കി കഴിക്കുന്നേ ആ ആ.
അപ്പൊ അങ്ങനെയൊക്കെ ആ കെറ്റില്ല് ചെയ്യാൻ പറ്റണത് ചെയ്ത് കഴിക്കും.
ഉം ഉം ഉം റൂംമേറ്റ്സ് എത്ര പേര് കാണും.
റൂമില് മൂന്നു പേര്.
മൂന്ന് പേര് ഓക്കെ.
ഉം
എല്ലാരും എങ്ങനെ ഫ്രണ്ട്ലിയാ.
ആ ഞങ്ങള് രണ്ടു പേര് മലയാളിസാണ് പിന്നെ ഒരു കൊച്ച് കന്നഡയാണ്.
അതെ ആ ആ കന്നഡൊക്കെ പഠിച്ചോ.
കന്നഡ ആ കേട്ടാലൊക്കെ മനസ്സിലാവും.
പറയാറിയില്ലല്ലേ.
പറയാന് ട്രൈ ചെയ്തേന് കൊറച്ച് വരും പക്ഷെ കറക്റ്റ് ആയിട്ട് അങ്ങനെ പറ അറിയൂല്ല.
ഹ് ഹ് ഉം.
കൊറച്ച് കൊറച്ചൊക്കെ അറിയാം.
ആ ഹ.
അങ്ങന.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ പിന്നെ. നേരത്തെ ചെയ്തിലായിരുന്നു, ഇപ്പം എല്ലാം ചെയ്യും. ചെയ്തെങ്കിലെല്ലാം പറ്റൂ എന്തെങ്കിലും വായിലോട്ട് പോകണ്ടേ.
അതെ
എല്ലാം ചെയ്യും. നേരത്തെ ചിക്കനൊന്നും ഉണ്ടാക്കത്തില്ലാർന്ന് ആ അറി അറിയാം ചെയ്ത് നോക്കിട്ടില്ല പക്ഷെ അറിയ ഒക്കെ പടിച്ചീന് പക്ഷേ ചെയ്യാൻ പേടിയായിരുന്നു, ചിക്കൻ മീനൊക്കെ പരീക്ഷിക്കാൻ പേടിയാര്ന്നു.
ആ കൊറ്
സാഹചര്യക്കെ വന്ന്. അതാ അതൊക്കെ ഇച്ചിരി പൈസ ഇച്ചിരി ക്യാഷ് ഇറങ്ങി മേടിക്കുന്നല്ലെ പച്ചക്കറിക്കൊണെങ്കിൽ അത്രക്ക് അത്രല്ല എല്ലാരും കഴിക്കത്തുള്ളൂ. അത് വേസ്റ്റ് ആയാലും കൊണ്ട് കളയാന്നു വെക്കാം പക്ഷെ മീൻ. വലിയ വലിയ മീനും ചിക്കനും ചിക്കനൊക്കെ ആവുമ്പോം അങ്ങനെ എത്രയിങ്കില് എടുത്ത് കളയും നന്മള്. അതുകൊണ്ട് പരീക്ഷിക്കാൻ പേടിയണ് പക്ഷെ ഇപ്പം ചെയ്ത ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോം അതൊക്കെ ചെയ്തിപ്പം എക്സെർട് ആയി പോയി
ആ അതെ
ഉം
ചെയ്ത് ചെയ്ത് എല്ലാരും പഠിക്കും
അതാ ചെയ്ത് ചെയ്താന്ന നമ്മൾ പഠിക്കുന്നെ വീണ് വീണ ആണല്ല നമ്മള് നടക്ക കാൻ പഠിച്ചേ അതുപോല്ലേന്നെ
അതന്നെ എന്നെ ഈ പറഞ്ഞ പോലെ വീട്ടില് വെച്ചിട്ടെല്ലാം പഠിപ്പിച്ച്
ഉം കുക്കെയോ എല്ലാം
ആഹ ഓ അതൊക്കെ അറിയാം
എല്ലാം
എല്ലാം അറിയാം എല്ലാം പഠിപ്പിച്ചു വിട്ടേക്കന്ന ആണ് ഞാൻ കുഞ്ഞിലേ തുടങ്ങിയ കുക്ക് ചെയ്യാരുന്നു ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ തൊട്ട് കുക്ക് ചെയ്യുന്നു കാരണം അമ്മ ടീച്ചർായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസൊക്കെ ക്കണെങ്കിലും അമ്മ പോകല്ലോ അപ്പൊ പിന്നെ ഞങ്ങളോറ്റക്ക് ഒറ്റൊക്കെണ്ടാവുള്ളൂ ഞാനും അനിയനും ഒറ്റക്കെണ്ടാവുള്ള അപ്പോ എന്തെങ്കിലൊക്കെ ട്ട് തക്കളി ഒക്കെ ഇട്ട് തക്കാളി ചോറുപോലെ ക്കാക്കി അങ്ങനെയൊക്കാക്കി കഴിക്കുവാര്ന്നു
അപ്പൊ എവിടെ ചെന്നാലും പിടിച്ചു നിക്കാൻ മ്മക്ക് പറ്റണല്ലോ അല്ലേ ഇഹ്‌ ഇഹ്‌ ഹീ
അങ്ങനെ അതാണ് പിന്നെ ഞൻ കൂടുതൽ വീട് നോക്കാന്ന് വിചാരിച്ചത് കുക്ക് ചെയ്യാൻ അറിയാവുന്നവരള്ളപ്പോ പിന്നെ കൊയപ്പോല്ലല്ലോ
ആഹ ആഹ് ആഹ്
അങ്ങനെ
വീടാവകുമ്പോ നമുക്ക് സ്വാതന്ത്ര്യം കാണും കാരണം ഈ ഇവിടാവുമ്പോ ഒസ്ലമ പക്ഷെ എന്നൊക്കെ കാണുമല്ലോ ഇന്നരു കാര്യം നമുക്ക് സെക്യൂർ ആയിരിക്കും ആ അത് പിന്നെ നമുക്കരു സെ ക്റ ആയിരിക്കും കാരണം പെണ്ണപിള്ളേരൊക്കെ വെല്ല നാട്ടിലൊക്കെ ആകുമ്പം ല്ലെ നമുക്ക് അതൊരു സെക്യൂർ ആയിരിക്കും അത് പിന്നെ പോട്ട പിന്നെ അല്ലാതൊക്കെ നമുക്ക് ആ നിങ്ങക്ക് റൂമിന് വെള്ളിലൊക്കെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി നിന്നോടെ
ആഹ അവിടെക്കെ ഇറങ്ങി നിക്ക നമ്മള് സംഭവം ഹോസ്റ്റലും കോളേജും ഹോസ്പിറ്റല ഒക്കെ ഒരു കോമ്പണ്ടി തന്നെയാ
ആണല്ലേ ആഹാ
പിന്നെ നമുക്ക് അങ്ങനത്തെ കുഴപ്പൊന്നുമില്ല പുറത്തൊക്കെ ഇറങ്ങിക്കാം എന്നാലും എട്ടര വരെ നിർത്തിക്കയുള്ള അതെമര്ത്തേക്കവരെ അകത്തോട്ട് വിളിക്കും
ഉം ഹം അായാലം വീടും ഹോസ്റ്റല വീടാകുമ്പോൾ നമുക്കൊരു കംഫർട്ട് പ്ലേസ് നമ്മുടെ ഒരു വീട് പോലല്ലേ
പിന്നാ ഈ പറഞ്ഞ പോലെ ആഹ ഓണർമാരെ ള്ള വീടാണെ കുഴപ്പമില്ല അതായത് താഴെ ആൾക്കാരും പിന്നെ മേളിൽ നമുക്ക് അങ്ങനെ എങ്കിൽ നമുക്ക് പേടിയും ഇല്ല താഴെ ആൾക്കാരുണ്ടല്ലോന്നുള്ളരു ഇതിൽ നിക്കാം ആഹ് അപ്പ അങ്ങനെ വല്ലോ ഒക്കെ നോക്കാ പറഞ്ഞിരിക്കണം അതാകുമ്പോ ഇവരൊക്കെ നാട്ടിൽ പോകവാണെങ്കിൽ നമുക്ക് നിക്കാം ആല്ലൊ
ഉം ഉം ഉം
എന്നും എല്ലാരും ഒപ്പം നിക്കൂലല്ലോ എല്ലാരും നാട്ടിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പോകുമ്പോ എന്തായാലും നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടി വരും
ഉം ഉം
അപ്പൊ അങ്ങനത്തെ വീട് നോക്കാന്ന് പറഞ് നിക്കണ ഇവിടെ കൊറെ പേരുണ്ട് അങ്ങനെ നിക്കണവര് കൊറെ പേരുണ്ട്
ആഹ ആഹ് ആഹ
മം
അപ്പൊ അവരെ കൂടെ നിങ്ങക്കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ലേ ഒര് ഫില്ലായോ?
അവർക്ക് ഓൾറെഡി എന്തോ ഏഴു പേരെന്തോ ഉണ്ടാ വീട്ടില്
ആ അപ്പൊ പിന്നെ പറ്റില്ലല്ലോ?
അപ്പൊ ഇനിയൊര് ഏഴുപേരെ കൂടി അവിടെ നിർത്തില്ല എനിക്കൊന്നുന്നു അത് മൂന്ന് മുറി ഏ ഒരു കിച്ചൺ ഒരു ഹാള് അങ്ങനെയു ള്ള എന്തോ ആണ് ഇരുപത് രൂപ എന്തോ അവർക്ക് മാസം റെന്റ് ഒരാക്കല്ല അ മൊത്തത്തില് അപ്പൊ ഒരു ഏഴു പേരുണ്ടെങ്കില് ഇരുപതെ ഇന്റു ഏഴ്
ഏത് ആ ആ ആഹ് ഹ ഹ ഹ
അങ്ങനെ
ക്ഷെ അങ്ങനെല്ലേ ഫുഡിന്റെ എക്സ്ട്രാ നമ്മൾ മേടിക്കണം.
മേടിക്കണം അതിപ്പോ വീട്ടീന്ന് വരുമ്പോൾ ആയാലും. അതൊക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഗ്യാസ് നമ്മള് സ്വന്തമായിട്ട് മേടിക്കണം.
ആണല്ലേ അ അ പിന്നെ ആദ്യൊരു മാസം ബുദ്ധിമുട്ട് കാണും കാരണം നമ്മള് ഒനീന്നെല്ലാം മേടിക്കെണ്ടേ പാത്രങ്ങളും അതു എല്ലാം അതൊന്നും കാണില്ലല്ലോ അതോ മക്ക് കുക്ക് ചെയ്യാൻ അവർ തരോ?
അത് ഇപ്പൊ ഇവര് ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാര് നിക്കണോട്തല്ലാ എന്റേട്ടോ അവര് എല്ലാം ഉള്ള സ്ഥലത്താണ് നിക്കണത് അവെച്ചാല് ഗ്യാസും പിന്നെ ആ യൂട്ടൻസിൽസും എല്ലാം ഉള്ള സ്ഥലണവർക്ക് കിട്ടിത്.
അല്ലാ അതിലൊക്കെ എന്തായാലും ഹ്മ് ഹ് ഹ്
പിന്നെ അവർക്ക് ഗ്യാസിന്റെ കണക്ഷനും ആ വീട്ടിലെ ചേട്ടൻ തന്നെ എടുത്തു കൊടുത്തു.
അതെ ആ ഹാ അതാ ചെലര് കാണും നല്ലേ സ്നേഹുള്ളവർ ചിലര് പൈസെന്നും പറഞ്ഞുള്ളവരാണെങ്കിൽ അവര് കാണിക്കുന്നത് അമ്മാതിരി ആയിരിക്കും.
അതെന്നെ അപ്പ അങ്ങനെ അവരിപ്പ ഗ്യാസ് ആ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ബുദ്ധിമുട്ട്ണ്ടാവൂല്ലല്ലോ?
അറിയാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മള് ഗ്യാസിനും അതിനും ഇതിനും എവിടെ ചെന്നുല്ലേ അവര് ഹെൽപ് ചെയ്യാൻ ഒരാളുണ്ടായിട്ടല്ലേ അവർക്ക്
അതെ
മം
ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിക്കുമ്പോ വിളിക്കണണ്ടു ഗ്യാസ് വരനുണ്ട വന്ന് മേടിച്ച് ഇത്‌നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോയിച്ചു ഗ്യാസ് കണക്ഷൻ എടുത്തോന്ന് ചോയിച്ചപ്പോണാ പറഞ്ഞത് ഗ്യാസ് കണക്ഷൻ എടുത്ത് തന്നു.
ആ ഹാ ഹാ
അങ്ങനെ പിന്നെ വേറെന്തൊക്കെയാണി ഇപ്പ ചായക്കാരൊക്കെ ആയി കാണൂലേ,?
ഒന്നുംല്ലടാ എല്ലാരും കിടന്ന് ഉറങ്ങും ഉറങ്ങിട്ട് ആ ആ ആ എല്ലാർക്കൊന്നും വേണ്ട എല്ലാർക്കും കട്ടനൊക്കെ മതി അപ്പം അന്നേരം ചെലപ്പോ അഞ്ച് മണിയായിരിക്കും ചിലപ്പോ ആറ് മണി ആയിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് സമയൊന്നുല്ല ഇപ്പോ എല്ലാരും ഫുഡ് കഴിച്ചെള്ളൂ അതോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഉം ഉം
പപ്പൊ ഇനിയിപ്പോ വീട്ടിലുള്ള സാധങ്ങളൊക്കെ എടുക്കുവ അല്ലേ ഇനിയിപ്പ എന്താലുംപുറത്ത് പോവല്ലല്ലേ
ആ ഇനിയിപ്പോ എന്തായാലും ഇപ്പം ഇപ്പം മഴയായി അപ്പം ഇനിയിപ്പൊ എന്ത് തോന്ന്ട്ടേ പോവാൻ പറ്റതൊള്ളൂ അപ്പൊഞാൻ പറഞ്ഞു പൊട്ടത്തോട്ട് വെരുമ്പോ എന്തെങ്കിലും കിട്ടിയോ എന്തെങ്കിലും മേടിച് ചോണ്ട് വേരാ മഴയൊക്കെ ആയിരിക്കുമ്പോ നല്ല ഇള ചൂടോടെ ആ കൊയ എന്നും മേടി ന്നില്ല ഇപ്പൊ കുറേ നാളായി മേടിച്ചിട്ട് ഈ മഴയൊക്കെ ആവുമ്പം ആസ്വദിച്ചിര്ന്ന് കഴിക്കാൻ അകൂട്ടത്തി അമ്മക്കും കഴിക്ക്യലോ
എന്നാ ശെരി പിന്നെ വിളിക്ക്യന്നാല് എ ആ ആ ഓക്കെ.